ഹലോ
ഹലോ
കേൾക്കുന്നില്ലേ
ഹലോ
കേക്കാമൊ ഞാം
ഹലോ
പറയുന്നെ ഹലോ പറയുന്ന കേക്കാവോ ആഹ്
അതെണ്ട് ഇങ്ങക്ക് കേക്കണില്ലേ
കേക്കുന്നൊണ്ട് കേക്കുന്നൊണ്ട്
ആഹ് ആഹ് എന്തക്കെണ്ട് വിശേഷം
എന്നാട് വിശേഷം എന്നാ സുഖവായിട്ട് പോവുന്നു ഇപ്പൊ ഇവിടെ മഴയ അഹ് അപ്പൊ അതുകൊണ്ടൊരു ആഹ് റേയ്ഞ്ചിന് പ്രശ്നവൊണ്ട് അതുകൊണ്ട് വിളിക്കുമ്പഴെ
ആഹ് ആഹ് ചെലപ്പൊ കേൾക്കാ
ആഹ് ആഹ് അതെ അതെ അതെ അവിടെ എന്നാ ഒണ്ട് വിശേഷം
ഇവിടെ സുഖാണ് കൊഴപ്പോന്നു ഇല്ല
ആണോ മഴ ഇപ്പൊ കുറച്ചു മുമ്പേ തുടങ്ങിയ ചെറുതയിട്ട് ചാറുന്നേ ഉള്ളൂ പൊതുവേ ഇവിടെ റേഞ്ച് കുറവാണ് റൂമിനകത്തെ അപ്പം ആരെേങ്കലും വിളിച്ചാലും പുറത്തോട്ട് വരണം സം
ആണോ
ഉം അങ്ങനെ പോവുന്നെ
ഞങ്ങള ഇവിടെന്ന് മയനെപ്പം മൂ നാല് ദിവസേക്കണ് മഴ കിട്ടിട്ട് നല്ല വെയിലാണ്
ആണല്ലേ ആഹാ ഇവിടെ മൂന്നാല് ദിവസമായിട്ട് മഴയൊന്നും ഇല്ലായിരുന്നു എന്നെ ഇന്നിപ്പോ ഈ വൈകിട്ടായപ്പോ തോട്ട് ഇങ്ങനെ മഴ പെയ്യാൻ തുടങ്ങിയതാ അല്ലാണ്ട് ഹ് മഴ കുറവായിരുന്നു പക്ഷെ ആദ്യൊക്കെ മഴ പെയ്തപ്പോഴത്തേ ക്ക്ഭയങ്കര മഴയായിരുന്നല്ലോ
ആഹ് ആഹ്
പെയ്തെ ഉ അവിടെപ്പടി ചൂടാണോ
ആഹ് നല്ല ചൂടാണ് ഇപ്പ അതിനൊപ്പം രാത്രി യിലാണെങ്കികറണ്ട് കട്ടും രാത്രി അര മണിക്കൂറ് ആദ്യം പോകും പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെയും പോകും കറണ്ട്ഉണ്ടാവില്ല നല്ല കൊതുകും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പൊ ചൂടും
ആണല്ലേ ആഹ് ഓ ഓ ഇപ്പൊ ഇപ്പോഴും ഇവിടെ കരണ്ടകട്ട് അങ്ങനെ പോകാറുണ്ടാവോ
ആ രാത്രി ഒരു ഒൻപത് മണിയൊക്കെ ആകുമ്പോ അരമണിക്കൂർ കരണ്ട് പോകും പിന്നെ നമ്മളാ നമ്മള് ഫുഡൊക്കെ കഴി ച്ച് കഴിഞ്ഞ് കടന്നിട്ട് ഒരു ഒരു പതിനൊന്ന് മണി കഴിഞ്ഞാ പിന്നെയും പോകും ഒന്ന് കരണ്ട്
ആഹ് ഇവിടെ അങ്ങനത്തെ പ്രശ്നംന്നുമില്ല ഇവിടെ ആഹ് അങ്ങനെ കരണ്ട് പോക്കില്ല ഈ മഴ പെയ്താ കുറച്ച് നേരം വല്ലോ കറണ്ട് കട്ട് അങ്ങനെ ഉള്ളൂ അല്ലാ ണ്ട് ഇങ്ങനെ ഈ പണ്ട് പോവായിരുന്നു
കരണ്ട് ആ പണ്ടത്തെ ആ പോക്കാണ് ഇപ്പള്ളത് രാത്രി ആയാല് അരമണിക്കൂറ് ഒന്ന് പോകും ഒരു അൻപത് മണിയൊക്കെ ആകുമ്പം അപ്പ പോകും പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെയും പോകും അങ്ങനെ ചായെ കുടിച്ചോ
അങ്ങനെ ആ ചായൊക്കെ കുടിച്ചു ഇനിപ്പ ചോറുണ്ണാൻ
ആഹ് ആഹ് നേരത്തെ കഴിക്കുവോ
ക വരുംല്ലേ ഉം അവിടോ
ഇവിടെ ന്നാ പത്തുമണിയൊക്കെ കഴിയും
ആണോ ആഹ് ഇവിടെ ഞാൻ ചോറ് കഴിപ്പ് അങ്ങനെ ഇല്ലേ വൈകിട്ട് കുറവാ പൊതുവേ ചോ ഉച്ചിക്ക് കുറച്ച് ചോറല്ലാം കഴിക്കും
ഉ
വൈകിട്ട് അങ്ങനെ ചായയോ അങ്ങനെ എന്തെങ്കിലും കുടച്ച് കഴിഞ്ഞാൽ പിന്നെ ചോറൊന്നും കഴിക്കുകല്ല
ആഹ് വീട്ടിൽ ആരൊക്കെ ഉണ്ട്
വീട്ടില് ഹാ ആ ഹസ്ബൻന്റ് ഉണ്ട് കുട്ടിയുണ്ട് ഒരാളുണ്ട് ഒരു മോളുണ്ട് ആഹ് അവള് മാത്രമേ ഉള്ളൂ അവള് എൽ കെ ജിയിലാ പഠിക്കണെ
ആണോ ആഹ് ആഹ് ഇവിടെ ഞങ്ങള് തറവാട്ടിലാ നിക്ക്ണെ ഹസ്ബന്റിന്റെ വീട്ടിലാണ്
ആഹ്
ഇവിടെ ഇമ്മ ഉണ്ട് ഹസ്ബന്റിന്റെ ഉമ്മ ഉണ്ട് ഇപ്പ ഉണ്ട് രണ്ട് അനിയൻമാരും ഓലെ വൈഫും ഏഹ് ഇൻക്ക് രണ്ട് കുട്ടികളാണ്
ആണ് അല്ലേ ആഹ്
രണ്ട് പെൺ ആഹ് വലിയ കുട്ടി യു കെ ജി യിലാണ് ചെറിയ കുട്ടി ഒന്നര വയസ്സ് ആയിട്ടുള്ളൂ
ഓഹോ ഹോ വഴക്ക് ഉണ്ടോ
ഏഹ് ആഹ് ചെല ചിലപ്പോ ഒരു വഴക്കാണ് ചിലപ്പം എന്നാ നല്ല സ്നേഹും ആണ്
അങ്ങനെ അല്ലേ
ആഹ് ഇപ്പ രണ്ട് ആളും ഇപ്പം സ്കൂള് വിട്ട് വന്ന് ഇപ്പം ക്ഷീണിച്ചങ്ങനെ കെടന്ന് ഒറങ്ങീക്ക്ണ് വലുത്
ആഹ് ആഹ്
രണ്ടാമത്തെ കുട്ടി ഇപ്പം കിടന്ന് ഉറങ്ങിക്ക്ണ്
ആണോ ആഹ് ഇവിടത്തെ ആ ഓന് ഉറക്കായിരുന്നു ഇപ്പം കരഞ്ഞു കൊണ്ട് എണീറ്റിട്ടുണ്ട് അപ്പം ചേട്ടന് അവളേ കൊണ്ട് അങ്ങോട്ട് പോയേ
ആഹ് അവള് ഇപ്പ ഒന്ന് അങ്ങാടി പോയിനി പുറത്തു പോയിനി അതിലെന്തോ ഓള് പറഞ്ഞത് എന്തോ വാങ്ങി കൊടുക്കാഞ്ഞിട്ട് കെടന്നാണ്ട് കരഞ്ഞ് അങ്ങനെ ഉറങ്ങിയതാ
ആണോ ആഹ് ഇവര് എന്തേലും വാശി പിടിച്ച് കഴിഞ്ഞാ കിട്ടിയില്ലെങ്കിൽ പിന്നെ ഭയങ്കര ബഹളം ആണല്ലോ ഉം ഇവിടെ ചില സമയം ങ്ങളില് അങ്ങനെ ഈ ബസ് ഇറങ്ങി ഏഹ് സ്കൂള് വിട്ട് വരുമ്പഴേ അവിടെ അപ്പൊ നമ്മൾ കുറച്ച് അപ്പുറത്ത് പോണം വിളിക്കാനായിട്ടേ
ആഹ് ആഹ്
വരുന്നത് അപ്പൊ ഇറങ്ങി നല്ല ഇതൊക്കെ ആണെങ്കിൽ ചിലപ്പോ നടന്ന് ഇങ്ങ് വരും ഇല്ലെങ്കിൽ അവിടെ നിന്ന് വരെ എടുത്തോണ്ട് വരണം
ആഹ് അങ്ങനെ തന്നേണ് ആഹ് അങ്ങനെ തന്നേണ് വാശിയാണ് ഇവിടുന്ന് അങ്ങനെ തന്നേണ് കുറച്ച് മെയിൻ റോഡിമ്മെക്കെ വരൊള്ളൂ ഞങ്ങള് കുറച്ച് ഉള്ളിൽക്ക് ആണേ അപ്പം പോക്കറ്റ് റോഡ് അങ്ങട്ട് വാന് വരൂല കുറച്ച് വലിപ്പള്ള വാന് ആണേ ഇപ്പം തിരിക്കാനൊക്കെ ഗതി കേടായത് കൊണ്ട്
ഓഹ് ഓഹ് ഓഹ്
അപ്പം മെയിൻ റോട്ടുമ്മക്ക് കൊണ്ടാക്കണം പക്ഷെ അവിടെ കടേ ഇണ്ട് കടേൽന്ന് എന്തേലും വാങ്ങി കൊടുക്കാതെ പിന്നെ ഓള് ഇങ്ങട്ട് വരൂല
ഓഹ് ഓഹ് ഓഹ് അങ്ങനെ പോവുന്നു ഉം ചോ ചോറ് ഒക്കെ ആയോ
ആഹ് ആയിക്കൊണ്ട് നിക്ക്ണ് ഞങ്ങള് കൊറച്ചു നേരം വൈകി കഴിക്ക കറി ഇന്ന് ചി ചിക്കൻ കറിണ്ട് പയറുപ്പേരി ഉണ്ട് പപ്പടം
ആഹ് ആഹ്
ഉം അവിടെ പിന്നെ രാത്രി അങ്ങനെ ചോറ് വെക്കല് ഇണ്ടാവൂല അല്ലേ
അഹ് ചോറ് വെക്കും ആഹ് അമ്മെ അവ് അവ അമ്മ കഴിക്കും ചോറ് വെ അവർക്ക് വെക്കും എടുക്കണല്ലോ ചോറ് വെപ്പൊക്കെ ഉണ്ട് ഞാൻ പൊതുവേ അങ്ങനെ കഴിക്കയില്ല എന്നാ പറഞ്ഞേ ഉള്ളു ആഹ് ഹസ്ബന്റിന്റെ അം അമ്മ മാത്രേ ഉള്ളൂ ആഹ് ഉം അച്ഛനും മരിച്ചു പോയതാണെ അച്ഛൻ മരിച്ചു പോയതാ ആഹ് അമ്മ മാത്രേ ഉള്ളൂ അപ്പൊ തല്ക്കാലം ഞാന് ഇപ്പ എന്റെ വീട്ടിലോട്ട് വന്ന് അപ്പൊ അവരും കൂടെ ഉണ്ട് അവരും ഇവിടെ ഉണ്ട് അപ്പൊ എല്ലാരൂടെ ഇപ്പ അവിടെ ആഹ് അമ്മയും കൂടെ വരും അമ്മ ഇല്ലേൽ പിന്നെ ഒറ്റക്ക് ഇരിക്കണ്ടേ
ആഹ് ആഹ് ഹസ്ബൻഡിന് ജോലി എന്താ
ആഹ് ആളിപ്പോ ഹിറ്റാച്ചി ഓടിക്കുവാ ആഹ്
ആണോ ആ സ്വന്തമായിട്ട് ഉണ്ടാവൂല്ലേ
ആഹ് സ്വന്തായിട്ടൊണ്ട് അപ്പ അത് ഓടിക്കും
ആഹ് ഇപ്പം മയയൊക്കെ ആയപ്പോ വർക്കുണ്ടോ
മഴ ഇപ്പം ഇപ്പം അങ്ങന വല്ല്യ മഴയില്ലല്ലോ അതുകൊണ്ട് ആഹ് വർ ക്കുണ്ട് മഴയായാൽ ഇച്ചിരി പാടാ അല്ലെങ്കി പിന്നെ ഏ വർക്കൊക്കെ ഉണ്ട്
ആഹ് എല്ലാരുടെയും അവസ്ഥ അങ്ങനെ തന്നെയല്ലേ മഴ ആയാല്
ആഹ് അതെ അതെ അതെ അവിടെ എന്നാ ജോലി ഹസ്ബൻഡ്
ഇവിടെ സെയിൽസാണ് ഇങ്ങനെ കടകളില്
കടേലാ കേൾക്കാമോ ഹലോ